ഹലോ കേക്കാമോ?
കേക്കാലോ
കേക്കാം താങ്കളുടെ വീടെവിടേണ്?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
ഏ ഓഹ് ഓക്കേ, ഓക്കേ, ഓക്കെ.
ഉം.
താങ്കൾക്ക് ഈ അടൂര് ഭാഗത്തെ പറ്റി വല്ല അറിയാമോ? കാര്യമായിട്ട്? അവിടത്തെ ഹോട്ടലുകളെ പറ്റി അങ്ങനെ..
ഞാൻ ഒന്ന് രണ്ട് വട്ടം പോയിട്ട്ണ്ട്.
പോയിട്ടുണ്ട്. അവിടുത്തെ ഏ ഓക്കെ ഓക്കെ. അവിടുത്തെ ഈ ഫുഡ് ഐറ്റംസ്ല്ലേ ഈ ഹോട്ടലുകൾ ഓരോ ഹോട്ടലുണ്ടാവുല്ലേ അവിടുത്തെ പറ്റി എന്താ അഇപ്രായം?
നല്ല അഭിപ്രായം
അറിയാവുന്ന ആണോ അറിയാവുന്ന ഇഷ്ടപ്പെട്ട വല്ല കടകളുണ്ടവിടെ
ഉം അവിടെ ഫ്രോസൺ ബോട്ടിൽന്ന് പറയുന്നരു കടയണ്ട്
എന്ത്
ഫ്രോസ്സൻ വാട്ടർ
ഓഹ്, ഓക്കെ, ഓക്കെ
ആ അവിടുത്തെ ചോക്ലേറ്റ് ഏഹ് സ്വീറ്റ്സൊക്കെ ഭയങ്കര മരി
ടാണോ?
അതെ, അതെ.
ഓ
താങ്കൾക്ക് എന്താണെടുത്തത്? താങ്കൾക്ക് എന്താണഭിപ്രായം?
താങ്കൾക്ക് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഇവിടെ ഇന്നാള് പുതിയൊരു ഹോട്ടല് തുടങ്ങിയായിരുന്ന്
ഉം, ഏതാ?
ബ്ലാക്ക് പെപ്പർ താങ്കൾക്ക് ബിരിയാണി ബിരിയാണിയാണോ, മന്തിയാണോ ഇഷ്ടം?
എനിയ്ക്ക് രണ്ടും ഇഷ്ടാണ്. ഷെ എനിയ്ക്ക് കൂടുതലിഷ്ടം ബിരിയാണിയാ.
രണ്ടുഷ്ടാണ്.
ആഹ്
ചിക്കൻ ബിരിയാണി ആണോ മട്ടൻ ബിരിയാണിയാണോ അങ്ങനെ വല്ലതുണ്ടോ
മട്ടൻ ബിരിയാണിഷ്ടം. പിന്നേ ഇവിടങ്ങനെ വലുതായിട്ട് കി ല്ലാത്തോണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കൂടുതലും കഴിക്കാറ്.
ഓഹ് ഇനി വല്ലപ്പോഴെങ്കില് ചിക്കബിരിയാണി കഴിക്കാ താല്പര്യണ്ടോ?
ഉണ്ടല്ലോ
എന്തേ ഓഹ്, ഓക്കെ, ഓക്കെ, ഓക്കെ. ഏഹ് പിന്നെ താങ്കൾ ഒറ്റക്ക് യാത്ര ചെയ്യാറുണ്ടോ?
ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ അങ്ങനെ വലുതായിട്ടുള്ള യാത്രകൾ ചെയ്തിട്ടി കൊറ്ച്ചൊർച്ച്, കുഞ്ഞികുഞ്ഞി ക യാത്രകളൊക്കെ ചെയ്യും.
യാത്രകൾ, എങ്ങനെ ഓരോ സലങ്ങൾ കാണാനും താക്കാനുംക്കെ.
കാണാനും വേണ്ടി പോയിട്ടില്ല. പശെ ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ കാണാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റടുത്ത് പോയിട്ടു ഒറ്റക്ക്.
ഓഹ് ഓക്കെ, ഓക്കെ, ഓക്കെ, ഓക്കെ. അങ്ങനെ അങ്ങനെ.
താങ്കളുടെ ഹോബീസെന്താണ്?
എൻ്റെ ഹോബീസ് പറയുമ്പോൾ ഏഹ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വളരെ ഇഷ്ടള്ള കാര്യമാണ്
മ് ഏറ്റൊഷ്ടള്ള ഭക്ഷണേതാ?
ഏറ്റവു ഇഷ്ടള്ള ഭക്ഷണം ബിരിയാണി. ബിരിയാണീ
ഓഹ് നൈസ് ചിക്കൻ ബിരിയണി ഓർ മട്ടൻ ബിരിയാണി.
ഇനിക്ക് ചിക്കബിരിയാണി.
ഓ വാ
താങ്കളുടെ താങ്കളുടെ ഹോബീസ്. എനിക്ക് ഞങ്ങടെ ഈ തൃശ്ശൂർ സൈഡില്
അവിടെ ബിരിയാണി അല്ലല്ലോ, അവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും കയ്ച്ചല്ലേ വരുന്നേ.
ചോറല്ല, അവട നല്ല എന്തിട്ടാ നമ്മുടേ നല്ല കല്ല്യാണ ബിരിയാണി കിട്ടും.
താങ്കൾ ചെന്നൈലെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? തമിഴ്നാട് സ്റ്റൈൽ?
ചെന്നൈ ബിരിയാണി കഴിച്ചിട്ട്ണ്ട്. മറ്റേ തലപ്പാകെട്ട്, തലപ്പാകെട്ട്. തല തലപ്പ കെട്ട്
അവിടെ ലോക്കലായിട്ട് കിട്ടുന്ന ബിരിയാണിസ്
ലോക്കൽല്ല ലൂലുമാളീന്ന് കഴിച്ചിട്ട്ണ്ട്.
അല്ലെങ്കില് ഫൈക്കാണ് ആം. തമിഴ്നാട്ടി പോയി തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ?
ഓ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ പോയി നല്ല മ സാല ദോശ കയ്ച്ചിട്ടുണ്ട്.
ഓഹ്, നൈസ്, നൈസ്
പിന്നേ, ബൺ പൊറോട്ട ഇല്ലേ നല്ല
ആഹ്, യെസ് യെസ് യെസ്.
ആ ആ ആ മധുരയെല്ല മധുരൈ പൊറോട്ട കെട്ടി.
ഉം
ആഹ് ആഹ് നല്ല എന്താ പറയാ ആ അന്നെ നല്ലെ ബ പൊറോട്ടയും, നാട്ടു കോഴിക്കൊഴമ്പ്.
ഓഹ് വാവ് നെയിസ്.
അച്ചക്കോഴ കുളമ്പ് ആ
നൈസ്, നൈസ്.
ആഹ്, ഓ ഓക്കേ, ഓക്കെ താങ്കൾക്ക് കാറാണോ ഷ്ടം ബൈക്കാണോ ഷ്ടം?
ആ എനിക്ക് കാറാണ് കൂടുതലിഷ്ടം ബൈക്ക് എനിക്കിഷ്ടാണ്. അതെ, അതെ ഉം. ഏ സ്കൂട്ടി ഓട്ടിക്കാനറിയാം. ആ ബൈക്ക് ഓട്ടിക്കാൻ അറിയത്തില്ല.
ഓ ബൈക്ക് ഓടിയ്ക്കാൻ അറിയത്തില്ല. ഓക്കേ, ഓക്കെ. കാറോടിയ്ക്കാൻ അറിയാ
ആഹ് കാറോട്ടിപ്പേയാല്.
ഏത് കാറാണ് ഏ ച്ചെ ഏത് കാറാണ് ഇഷ്ടം?
അങ്ങനൊന്നുല്ല. എനിയ്ക്ക് എല്ലാ കാറുഷ്ടാ.
എല്ലാ കാറുഷ്ടാണ്. എന്നാലും ബി എം ഡബ്ല്യു, ബെൻസ്, ഓഡി, അങ്ങനെ ങ്ങനെലൊക്കെണ്ടാവില്ലേ?
അങ്ങനെ ന്റെട്ത്ത് ഉം ബ്രാൻഡായിട്ട് ചോയിക്കാണെങ്കി നിക്ക് റോൾസ് റോയ്സ് ആ ഷ്ടം.
ഏത് റോൾസ് റോയ്സോ?
ഉം, യെസ്.
ഓ ഓക്കെ ഓക്കേ ഓക്കെ ഓക്കെ എനിക്കും എനിക്കും എനിക്കും റോൾ സോയ്സ ഇഷ്ടം.
ഏ താങ്കൾ കാറാണോ ബൈക്കാണോ പ്രിഫറെയ്യുന്നെ?
ഞാൻ ഞാനും കാറാണ് പ്രിഫറെയ്യുന്നെ.
ഓ റോൾസ് റോയിസ്.
ആ റോൾസോയിസ് എനിക്കിഷ്ടമാണ്. ടപ്പെട്ടെ ഇഷ്ടപ്പെട്ടെ കാറേളിൽ ഒര് കാറാണ് റോൾസ് റോയ്സ്.
ഏറ്റവുഷ്ടള്ള കറ്യേതാണ്?
ഏറ്റവും ഇഷ്ടള്ള കാറ്ന്ന് പറയുമ്പോ ഇഷ്ടള്ള കാറ്ന്ന് പറയാല്ല. ഇഷ്ടള്ള കാറുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഒരൊറ്റക്കാറായിട്ട് എനിക്കങ്ങനെ ഇഷ്ടമില്ല
ഓ ഓ ഓ ശർട്ട
ഓക്കെ ഓക്കെ ആസ്റ്റ മാർട്ടൻ
ഉം
ലാൻ ക്രൂസർഷ്ടാണ്.
ആഹ
ഏഹേ പിന്നെ ഏഹേ പിന്നേതാ ഇത് പോർഷ്യ
വൺസേവാണോ.
ഏത്?
മാസ്റ്റർ മാർട്ടിംഗ
എസ്റ്റേ മർട്ടിൻ കാറോ
ആ ഏതാണ് ബൻ കോയിൻസ് ഏതണോ
എന്ത്?
അസ്റ്റമർട്ടൻ എന്ന് പറയുന്ന കാർ ഏത് ബ്രാൻഡാണ്. അതോ
ലാസ്ടോ ആഹാ ലേസ്റ്റോമാറ്റ്ന്ന് പറഞ്ഞൊരു ബ്രാൻഡാ
ഓക്കെ ക്കെ
ഓക്കെ ഓക്കെ പിന്നെ പോർഷ നൈൻ ഇലവൻ ആ പോർഷ നൈൻ ഇലവൻ ഓക്കെ മേ ബെക്
ആ നൈസ്
ആ ഫരാരി അങ്ങനെ കൊറെ കൊറെ ഓക്കെ താങ്കൾക്ക് വെളിനാട്ടിലേക്ക് ഛെ പുറം നാട്ടിലുള്ള പഠിപ്പിനോട് എന്താ താല്പര്യം വിദേശത്ത് പോയി പഠിക്കുന്നില്ലോഓരോല ആൾക്കാര്
ആഹ് നല്ലഭിപ്രായാണ്.
നല്ലഭിപ്രായമാണ്
നല്ലഭിപ്രായമാണ്
ഓ ഓക്കെ ഓക്കെ ഓക്കെ താങ്കൾക്ക് പോയി
എസ് ആ ഇപ്പം ഞാൻ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞു ട്ട് എലൗടല്ലോ ആഹ താങ്കക്ക്ക്ക് എോ താല്പര്യ ങ്ങൾ ഉണ്ടൊ
എനിക്ക് അങ്ങനെ താല്പര്യ ഇല്ലേ കാരണം എനിക്ക് കുറെ വേണ്ടപ്പെട്ടവരൊക്കെ വേണ്ടപ്പെട്ട ഒരാള് ഇവിടെയാണ് അപ്പോ ര ആൾടെകൂടെ എന്ത് ചെയ്യണെന്നാണ് തീര്മാനം അത് അതങ്ങനെ എന്റെ ഗേൾഫ്രണ്ടായിരുന്നു.
ഓ നൈസ് നൈസ്
ആ നൈസ് നൈസ്
വയസ്സ് എത്ര ഗേൾ ഫ്രണ്ടിന്നുണ്ട്
ഏ
എത്ര ദിവസത്തിന്നുണ്ട്
അയ് ഗേൾ ഫ്രണ്ടങ്ങനെ എണ്ണന്ന് പറയാ ഒരൊറ്റ ഗേൾ ഫ്രണ്ടല്ലേണ്ടാവൊള്ളൂ.
അല്ല താങ്കൾക്കെത്രണ്ണൊണ്ട്?
എനിക്കൊരറ്റ ഗേൾ ഫ്രണ്ടൊള്ളു ഒരൊറ്റ ഗേൾഫ്രണ്ടേ പാടൊള്ളു.
ആണോണോ നൈസ്
ആ യെസ് യെസ് അങ്ങേക്ക് എത്ര ബോയ് ഫ്രണ്ട് ഉണ്ട് നൊ നോ നോ നോ ഞാന് അങ്ങനൊന്നല്ല ഐ ഹാവ് ഓൺലി വൺ ഗേൾ ഫ്രണ്ട്സ് ഓക്കെ?
ഓ ബാക്കി എലം ബസ്റ്റിസ്
നോ നോ നോ ഐ ഹവ് നോ അദർ ബസ്റ്റീസ്ഓക്കെ വേറൊരു അങ്ങനെയന്നുല്ല. ഒരറ്റ ഗേൾഫ്രണ്ട് ഓക്കെ.
ആ ഓക്കേ ഓക്കെ നൈസ് നൈസ് ഗുഡ് ഗുഡ്
ഓക്കെ ഗേൾ ഫ്രണ്ട്
ഉം
എ എനിക്ക്റ്റ ഇഷ്ടപ്പെട്ട വ്യക്തി
ലയ്സ്
അഓക്കെ
ഹോ സോറി
അങ്ങനെ താങ്കൾക്ക് എങ്ങനെയാണ്
ആ എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുംല്ല
ആണോ
ഉം
ഓക്കെ ഓക്കെ ഓക്കെ ഉം
ഓക്കെ
ഓഓ
ഉംഹ്
താങ്കൾക്ക് ഏത് ഐസ്ക്രീമാണ് ഇഷ്ടം ഐസ്‌ക്രീ കഴിക്കാറില്ലേ
ഐസ്ക്രൂം കഴിക്കാറ്
ഐസ്ക്രീം കഴിക്കാറുണ്ട് ഏതാണിശ്ടം ചോക്ലേറ്റാണോ, ചോക്കോ ചിപ്പാണോ, വേനിലയാണോ?
ചോക്ലറ്റ്ഷി പാണ് എൻ് ടു ഫേവററ്റ്സ്
എത്
ചോക്ലറ്റ് ചെപ്പ്
ഓക്കെ ഓക്കെ ഓക്കെ എനിക്ക് വേനിലയാണിഷ്ടം പക്ഷെ എനിക്ക് എനിക്ക് വാനിലയാണ് ഇഷ്ടം പക്ഷെ എനിക്ക്പ്പോ ഏറ്റവും ഇഷ്ടം ചോക്ലെറ്റ്ആണ്
ഓ തങ്കക്ക് വൻല്ല ഇഷ്ടം നൈസ് നൈസ്
ഫാമില്ല്യായി കാരണം എന്റെ അമ്മനിക്ക് വേനലി വാങ്ങിച്ചതപ്പോൾ എന്റെ അമ്മയ്ക്ക് വേണലിഷ്ട്ടം
ഓ ഓക്കെ ഓക്കേ
അപ്പ അമ്മേഡെ കൂടെ കഴിച്ച് കഴിച്ച് എനിക്ക് മെയ്ൻലി അയിഷ്ടം പക്ഷെ ഇപ്പോ ഇട്ത്ത ചോക്ലേറ്റ് എന്റെ സത്യം പറ എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഗേൾ്രണ്ട് ചോക്ലെറ്റ് ഇഷ്ടം
ഓ ഓ
അപ്പൊ ഗേൾഫ്രിന്റെ കൂടെ കഴിച്ച് കഴിച്ച് കഴിച്ച കഴിച്ച് എനിക്ക്പ്പോ ചോക്ലേറ്റ് തന്നെ ഇഷ്ടം
നയിസ് നയിസ്
ഓഓ താങ്ക് യൂ
അവിടെ മഴയുണ്ടോ
ആ ഇവിടെ മഴയുണ്ട് അവിടെയുണ്ടോ
ഒരു ചെറിയ പഴംയണ്ട്.
ഓഹോ ഓക്കെ ഓക്കെ ഓക്കെ
ഉം
ആൽ
അത്
എന്തേലും ചോദിച്ചായിരുന്നോ ഹലോ
ഹലോ
ഹോ താങ്കൾക്ക് പുറത്ത് പോയി വല്ല സ്ഥലം എക്സ്പ്ളോർ ചെയ്യണന്നുണ്ടങ്കിൽ ഏ സ്ഥലത്തേക്കു പോകാൻ താല്പര്യം
അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വേൾഡ് മൊത്തം ടോറിയന്ന് ആഗ്രഹം
ഓ ഓക്കെ ഓക്കെ ശെരിയന്നാ ഞാനേ വെക്കാണേ ഹലോ ഹലോ? ശെരിയെന്നാട്ടോ ഞാനേ വെക്കാണേ
ഓക്കെ